ആ കേക്കുന്നുണ്ട് പറഞ്ഞോ
നമുക്ക് കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നില്ല പറഞ്ഞോ പറഞ്ഞോ സംസാരിച്ചോ
ഹലോ
ആഹ കേൾക്കുന്നുണ്ട്
ഏർ ക്ലിയർ ആവുന്നില്ലായിരുന്നു
കേൾക്കുന്നുണ്ട് സംസാരിച്ചോ സംസാരിച്ചോ
ഹലോ
സംസാരിച്ചൊ കേൾക്കുന്നുണ്ട്
ഓക്കെ നമുക്ക് സമയത്തിന്റെ വിലയെ പറ്റിട്ട് സംസാരിക്കാം
ആഹ ആയിക്കോട്ടെ
ഓക്കെ അ അതിനെ കുറിച്ച് പറയായാണെങ്കില് നമുക്ക് സമയം ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതില ഇപ്പോ സമയണല്ലോ നമ്മുടെ ജീവിതം തന്നെ പറയുന്നതൊരു സമയത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കല്ലേ ഒരു പ്ര ഒരു പ്രാവശ്യം നമുക്ക് പോയി കഴി അല്ലെങ്കിൽ ഒരു അവസരം നമുക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഒരിക്കലും തിരിച്ച് കിട്ടില്ലലോ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയതിന്റെ പേരില് ഇനി ആ ഒരു സമയം തിരിച്ചു വന്നിരുന്നെങ്കിൽ ഇതൊക്കെ ശരിയാക്കായിരുന്നു അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ടോ
ആ ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും എല്ലാ ആൾക്കാർക്കും ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും ഒരു ദിവസം പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂർ പക്ഷെ എങ്കില് പലരും അങ്ങെന്താ എല്ലാവും ചില ആൾക്കാെ നമ്മോ പറയ നമുക്ക് എന്താ സമയം കിട്ടാത്ത പോലെ തോന്നുന്നു അത് എന്തോ ഓരോ ആൾക്കും നമ്മള് ആ ഒരു സമയത്ത് എങ്ങനെ ക്രമീകരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും തോന്നുന്നത് ആ ഓരോ ആൾക്കും ആ ഒരു വ്യത്യസ്തത അനുഭവപ്പെടുന്നു ചിലപ്പോ എ നമ്മള് ഓരോ ജോലി ചെയ്യാനും നമ്മൾ ഇത്ര സമയം വെച്ച് മാറ്റി വെക്കുക അല്ലെങ്കിൽ വെറുതെ അതിന്റെ ഇടയിൽ കൂടി കുറെ സമയങ്ങൾ നമ്മളത് മിസ് ആയി പോകും അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്താ പറയാ അന്റെ ഒരു നമ്മള് എന്തെങ്കിലും ഒരു ആവശ്യ ചെയ്യുന്നതിന്റെ ഇടയിൽ ചിലപ്പോ ഒരു ആരെകിലും വിളിക്കാനോ എെിലുംശ്യമ്മ ഫോ എടുത്ത് ഫോണ എടുത്ത് വിളച്ച് ആളെ വി കഴിഞ്ഞ പിന്ന വെറുതെ നോക്കുമ്പോ മൂന്ന നോട്ടിഫിക്കേഷൻ കാണുന്നു മെയിൽ വിട്ടുണ്ട് കുറച്ചു കുറ വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് വന്നിട്ട് ഉണ്ടോ അപ്പൊ നന്നായി എന്ത് ചെയ്യും ആ വാട്സാപ്പിൽ കേറിട്ട് നോക്കും അ മെസ്സേജ് വന്ന് പിന്നെ ആൾക്കുള്ള ഉത്തരം കൊടുത്ത് അങ്ങനെ ഒരുപാട് നമ്മളെ ജീവിത നിൽക്കുന്ന ഒരുപാട് സമയം അല്ലെങ്കിൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജീവിതത്തി ഒരുപാട് ഒരുപാട് സമയം പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ സമയം അല്ലെങ്കിൽ ഇപ്പോ പോയി പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരു സമയം നമുക്ക് അത് തിരിച്ചു വന്നില്ലെങ്കിൽ നുള്ള കുറിച്ച് പറയാണെങ്കിൽ എനിക്കൊന്നുന്നു ഞാൻ കുറച്ച് മുന്നേ എന്താണ് ഒരു ജോലിയുടെ ആവശ്യമായി ബന്ധപ്പെട്ട് പത്ത് മണിക്ക് എത്തേണ്ട ഒരു ഇന്റർവ്യൂ എന്താണ് ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആയി എന്നുള്ള ഒരു കാരണം കൊണ്ട് പത്തര മണിക്ക് അവിടെ എത്തി ചെയ്യുന്നൊരവസ്ഥ ഇത് നോക്കുമ്പോ എനിക്ക് ആ ഒരു എന്താ പറയ ആ ഒരു ഇൻറർവ്യൂവിൽ അത് പങ്കെടുക്കാൻ പറ്റാണ്ട് ആ ജോലി നഷ്ടാവുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് ആ ഒരു സമയം തിരിച്ച കിട്ടയില്ലെങ്കിൽ ആ ഇന്റർവ്യൂൽ പങ്കെടുന്നെങ്കിൽ എന്തായാലും കിട്ടേണ്ട ഒരു ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെ എല്ലാ ലൈഫിലും ഉണ്ടാവും എന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾക്ക് അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭം ഉണ്ടായിട്ടുണ്ടോ
അതെ അതെ ഞാൻ ഒരുപാട് കാര്യങ്ങളില് ആ ഒരു അഞ്ചു വർഷം മുമ്പേ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഒരു വയസ്സിലേക്ക് ഒന്നു പോകാൻ പറ്റിയിരുന്നെങ്കി ഇതൊക്കെ ശരിയാക്കായിരുന്നു എന്നാ ഇന്ന ഇങ്ങനെ ഉണ്ടാവില്ലല്ലോന്ന് ഞാൻ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ട് ഇപ്പോ ചെറുതായിട്ടൊന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അഞ്ചു വർഷം മുമ്പേ കാലിനൊരു പരിക്ക് പറ്റി ഞാന് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുായിരുന്നു അപ്പൊ എനിക്ക് കാലിനൊരു ഒരു പരിക്ക് പറ്റിട്ട് ഞാനത് തുടർന്ന് അങ്ങോട്ടുള്ള ഒരു അഞ്ചു വർഷം ഞാൻ അതിനെ തിരിഞ്ഞു പോലും നോക്കിയില്ല എനിക്ക് നല്ല വേദന വന്നപ്പോഴും ഞാൻ എങ്ങനെങ്കിലും ആ ഒരു സമയത്തൊന്ന് വേദന പോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യ മാത്രം ചെയ്ത് ഞാൻ അതിനെ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ അതിന്റെ കാലിനെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഒരു അഞ്ചു വർഷം കഴിഞ്ഞപ്പോ ആ പ്രശ്നം കൂടുതൽ പ്രശ്നമായി എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്ന കഴിഞ്ഞ് ഇപ്പൊ രണ്ട വർഷമായിട്ട് എന്റെ ലൈഫ് നിന്നു പോയൊരവസ്ഥല്ല എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ മൊത്തത്തിൽ എന്റെ ലൈഫ് ഒരു ഒന്ന ഇങ്ങനെ എന്താ പറയാ നിന്നു പോയി ഒരു ഒരു സ്ഥലത്ത് അപ്പൊ ഞാാനിപ്പ വിചാരിക്കാറുണ്ട് എനിക്ക് ആ ഒരു സമയത്ത് ഇന്നുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ അത് ശരിയാക്കി ുള്ളരു ചിന്ത എനിക്ക് ആ സമയത്ത് പോയിരുന്നെങ്കി അതൊന്ന് റെഡിയ ആക്കായിരുന്നു ട്ട ഒരു അഞ്ചു വർഷം മുമ്പ് ബാക്കോട്ട് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ എന്നും വിചാരിക്കാറുണ്ട് പക്ഷെ നമുക്ക്ൊരിക്കലും കഴിഞ്ഞു പോയ ഒരു സമയത്തിന് പിന്നെ തിരിച്ച കിട്ടൂല്ല അല്ലെങ്കിൽ ഈ സമയം നമ്മ നമ്മളെ കാത്തു നിക്കൂല്ലല്ലോ ശരിയല്ലേ
അതെ ശരിക്കും നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്തേും ചെയ്തുന്നെങ്കിൽ ഇപ്പൊ അതിനെ കുുറിച്ച് ആലോചിച്ചു വിഷമിക്കേണ്ടഅവസ്ഥ വരില്ല ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ നമ്മ ചോദിക്കാ നമുക്ക് ഏതങ്കിലും കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകാം എന്നുള്ള ഒരു ആഗ്രഹം വരാണെിൽ നമ ആ ഒരു സ്കൂൾ സമയക്ക നമ്മള് കോളേജിലും സ്കൂളിലും എന്താ പറയുക ഒരു പത്ത് ത്തിലും പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആ ഒരു സമയത്തിലേക്ക് നമുക്ക് മടങ്ങ ഇറങ്ങിപ്പോക അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകൻ പറ്റിെങ്കിൽ ശരിക്കും ഭയങ്ക ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാലഘട്ട കാരണം നമുക്ക് ഇതിനെ കുുറിച്ച് ഒരു എന്താ പറയുക ഒരു കാര്യം നമ്മൾ ശരിക്കു പറഞ്ഞാൽ ചിന്തിക്കേണ്ട കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടി വരും കുറച്ച് ടീച്ചർ പഠിക്കേി വരും പെ ഇപ്പൊത് ആലോചിക്കുമ്പോ ശരിക്ക എന്ത പറ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷിക്ക കാരണം ഇപ്പോ ജീവിതത്തിൽ ഇങ്ങനെ എന്തല്ലോ കുറേ കാര്യങ്ങളൾൊക്കെ ചെയ്യണം കുറേ ഉത്തരവാദിത്തങ്ങൾ ജോലി എടുക്കണം അല്ലെങ്കിൽ കുടുംബപരമായ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കുറെ എല്ലാ എല്ലാർക്കും അങ്ങനെയുള്ള ഒരു ഒരുപാട് പ്രതിബദ്ധതകളും അല്ലെങ്കിൽ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളൊക്കെ തലയിൽ വീയുന്ന ഒരു സമയ അല്ലേ പക്ഷെ ഒരു പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ എന്താ സമയാകുമ്പോൾ ഫുഡ് കിട്ടാ വെറുതഒന്ന് സ്കൂൾ പോണം ആ ഒരു സമയത്ത് ആകുള്ള ഒരു ടെൻഷൻ അത് മാത്രമേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തന്ന ഈ സ്കൂൾ പോക്ക ഒരു ടെൻഷനായി തോന്നില്ല കാരണം എപ്പോൊ ലീവ മഴ പെയ്താണെങ്കിൽ അപ്പട്ട് ലീവ് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ആ ഒരു രീതിയല്ല ആയി എന്നാലും പറയാം ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ തിരിഞ് ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ പറ്റിയെങ്കിൽ വളരെ സുഖായിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നു ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ചീച്ച ഒരു കാലഘട്ടംന്ന് പറയണെങ്കില് ആ ഒരു കാലഘട്ട ആയിരിക്കും അല്ലെ
അതെ ആ ഒരു സമയത്തും എനിക്ക് തോന്നുന്ന എനിക്ക് സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും ഇൊ പരീക്ഷകളൊക്കെ വരുമ്പോ തലേന്നൊക്കെ പഠിക്കാനിരുന്നിട്ട് പഠിച്ചു തീരാതെ ആ സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് ഷോ കുറച്ചു ദിവസം മുമ്പേ പഠിക്കായിരുന്നുന്ന് തമ പിന്നെ പ്രശ്നം എപ്പോഴും അങ്ങനെയാ സമയത്ത് നമ്മൾക്ക് നമുക്ക് വേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എപ്പോഴും എങ്ങനെയ ആാലും ഇത് തോന്നും ഇപ്പൊ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക്ട ഇടവിട്ട് ഇടവിട്ട് പരീക്ഷകൾ വരുമല്ലോ ഓണം ഓണം പരീക്ഷ കഴി ക്രിസ്മസ് പരീക്ഷൊക്കെ വരുല്ലോ ഇപ്പൊ ക്രിസ്മസ് പരീക്ഷക്ക് ഞാൻ എക്സാമിന് ഉഴപ്പിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു എന്നെ നന്നായി എനിക്ക് നന്നായിട്ട് വഴക്കൊക്കെ കേട്ടു എന്നെ വീട്ടിന്ന് എടുത്തു പൊരിച്ചു ആ സമയത്ത് ഞാൻ വിചാരിച്ചുഷോ ഞാനൻന്ന് പഠിച്ചാൽ മതിയായിരുന്നു നിന്ന് എനിക്കിപ്പ ഇങ്ങനെ കരയേണ്ടി വരില്ലേ അപ്പൊ പ്രശ്നം സമയത്തിന്റെ പ്രശ്നം അപ്പോഴും ഉണ്ടായിരുന്നു നമ്മക്കിപ്പോ പൈസ ആണെങ്കില് ഇല്ല എങ്കിൽ നമുക്ക്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റും പക്ഷേ ഈ പോയ സമയത്ത് നമുക്ക് ഒരിക്കലും പിടിച്ചു കൊണ്ട വരാൻ പറ്റില്ല എനിക്ക് ആ ഒരു കാര്യത്തില്ൽ ഞാൻ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയ ഭയങ്കര കുറ്റബോധമുള്ള ഒരാള ണ ഞന എപ്പോഴും അന്ന് അങ്ങനെ ചിന്തിച്ചതായിുന്നെങ്കിൽ ഇന്നിപ്പ ഇങ്ങനെ വരൂലല്ലോ എന്നൊക്കെ വിചാരിച്ച എനിക്ക് ഭയങ്കര കുറ്റബോധമാണ് സമയം നഷ്ടപ്പെടുത്തിയ കാര്യത്തില്
അതെ ശരിക്കും അത് ഒരു സംഭവന്ന് ശും കാരണം എന്താ പറയാ ഇപ്പോ എല്ലാർക്കും് അങ്ങനെ സമയത്ത് കൃത്യമായ സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ പറ്റണ എന്നില്ല ഇപ്പൊ എല്ലാർക്കും സമയം ഒരേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഏ എന്നാ പൊതുവായിാല് ഏ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ എലോൺ മസ്കിന് പോലും നമ്മളത്ര ഇരുപത്തിനാല് മണിക്കറ ഉള്ളൂ പക്ഷെ നമ്മള നല്ല ഒരുീതി വെച്ച നമ്മ മ്മ ജീവിതത്തിന്റെ പകുതി സമയം ഉറങ്ങി തീർക്കുന്നു ഒരു അഞ്ച മണിക്കൂറോ അല്ലെ നാല മണിക്കൂ റൊക്കെ അവർക്ക് ഉറങ്ങാറുള്ളൂ അല്ലക്ക് എന്താ പറയാ അങ്ങനെയുള്ള അനാവശ്യമായ സമയങ്ങൾ ചെിലവ അഴിച്ചിട്ട് ഇങ്ങനെ വെറതെ സമയം കളയുന്ന ഒരു കൂട്ടത്തിലായിരിക്കൂില്ല അവര് പക്ഷെ നമ്മളെല്ലാം സാധാരണ ഒരാളുടെ ഒരു ഇതെടുത്ത് ലൈഫ്ടുത്ത് ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താ പറയാ ശരിക്കും അവര് ഏ ഉറങ്ങിണിക്കാൻ ഉറങ്ങീയിട്ട് കുറെേ സമയം തീർക്കുന്നു കുറെേ സമയം മൊബൈലില് ഏ എന്താ പറയാ വെറുതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോണന്റെ ഉപയോഗം കൂടി വന്നതിനന് ശേഷം എന്താ പറയ ഭയങ്കരമായിട്ട് എല്ലാവരും എല്ലാ സമയത്തും മൊബൈലിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങൾ പലരും ഇങ്ങനെ വെറുതെ കളയുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ലേ അപ്പൊ അങ്ങനത്തെൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ശരിക്കും സമയത്തിന്റെ വില മനസ്സിലാണെങ്കിൽ എന്താ പറയുക നിങ്ങീഈ പറഞ്ഞ പോോലെ എക്സാമിൻ്റെ അവസാന സമയത്തഒരു ലാസ്റ്റ് ഒരു അഞ്ചു മിനിറ്റും കൂടി നമുക്ക് എഴുതാൻ കിട്ടൂലേ അപ്പൊ ആ ഒരു സമയത്ത് എത്തുമ്പോൾ നമുക്ക് അയ്യോ ഇത്രയും നേരം നമ്മൾ എന്തൊക്കെയോ ആലോചിച്ചിട്ടും അല്ലെങ്കിൽതിര കുച്ച് എഴുതാതും കയങ്ങളൊക്കെ എന്താണ് ഒരുപാട് സമയംങ്ങന ഇങ്ങനൊക്കെ നമ്മൾ കാണിട്ടുണ്ടകും പക്ഷെ ഒരു അവസാനത്തെ അഞ്ച മിനിറ്റിലേക്ക ആയിരിക്കോ നമുക്ക് ഒരു പെട്ടെന്നൊ ഒരു ബോധം വന്ന പോലെ ഭയങ്കര തിരക്ക് കുടിച്ച് അയോ ഇതൊക്കെ അറുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാൽ ഇതൊം എഴതിയാൽ മതി അങ്ങനുള്ള ഒരു സംഭവം ശരിക്ക സമയത്തിന്റെറെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരുപാട് സംസാരിക്കാനുള്ള ഒരു വിഷയയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിന് നിങ്ങൾ കുറച്ച്
ഇപ്പോ ഏ ഇപ്പൊ സമയം നഷ്ട ഇച്ചപ്പെടുത്തുന്നതിന്റെ മെയിൻ ആയിട്ട് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയാം ഇപ്പൊ ഞാൻ ഫോൺ എടുക്കുന്നു എനിക്ക് ഫോണിൽ ആരെങ്കിലും വിളിക്കാന ഉണ്ടാവും ഞാൻ ഫോൺ എടുക്കുന്നു പക്ഷെ ഞാൻ വിളിക്കാനുള്ള സ്ഥലത്തേക്ക ആയിരിക്കൂല്ല ഞാൻ പോയത് ഞാൻ നേരെ പോയത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പിന്നെ അത് റീൽസി ഇങ്ങനെ നോക്കി നോക്കി നോക്കി നോക്കി ഒന്ന് കഴിഞ്ഞ അത് അഞ്ചായി അഞ്ച പത്തായി പിന്നെ ഞാൻ വിളിക്കൻ എടുത്ത കാര്യം പോലും എനിക്കും ഓർമ്മുണ്ടാവില്ല അപ്പൊ റീൽസ് കാണുകന്ന് പറയ ഭയങ്കര ഒരു സമയ നഷ്ടമാണ് ശരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ സമയം എതിലെക്കൂടെയാണ് ഓടുന്നതും മനസ്സിലാവുക പോലില്ല അതുപോലെ തന്നെ ഓർമ്മ ശക്തി ആ ഒരു ഒരു സാധനം ഇല്ല ഇപ്പൊ ശരിക്ക പറഞ്ഞാ ഈ റീൽസ് ഇങ്ങനെക്രോ നമ്മള ഇങ്ങനെ കണ്ട് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കല്ലേ ഒന്നുകഴിഞ്ഞ് ഒന്ന കഴിഞ്ഞ് ഒന്ന കഴിഞ്ഞ് അപ്പൊ ഭയങ്കര സമയനഷ്ടമാണ് ഈ റീൽസ് നിങ്ങക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ റീൽസ് ഒക്കെ കാണാറുണ്ടോ
ഓ പിന്നെ ശരിക്കും നമ്മള് ഇപ്പോ നമ്മൾ എത്ര മണിക്കൂറുകളാ അതിൽ ചെലവഴി നക്ക് എന്താണ് നമുക്ക് ഓർമ്മയില്ല നമ്മളൊരു റീൽ കണ്ടു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ പറയാ അടുത്ത റീൽ വന്നു അടുത്ത റീൽ വന്നു അപ്പൊ നമ്മള് ചിലപ്പോ നമ്മള് ചിലപ്പോൾ നമ്മൾ ഓർമ്മയിൽഉണ്ടാ നമ്മള് പത്ത് മിനിറ്റ് അങ്ങനെ ആയിട്ടുള്ളൂ നമ്മള് ഇത് മൊബൈൽ എടുത്ത് ട്ട് അല്ലെങ്കിൽ നമ്മള് കണ്ടൊണ്ടിരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് ചിലപ്പോ അത് ഒരു മണിക്കൂറി മേലല്ലായിട്ടുണ്ടാവും ഇപ്പോൊ അങ്ങനത്തെരു സംഭവംഇണ്ട് അതായത് എന്താ പറയാ നമ്മളിങ്ങനെ ഇപ്പോമൊബൈലല്ലോ എനിക്ക തോന്നുന്നു നമ്മൾ ഇൻസ്റ്റാഗ്രാം പോലത്തെ ആ സംഭവത്തില്ലോ ശരിക്കും നമ്മൾ എത്ര മണിക്കൂർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചുന്ന് കാണിക്കുന്ന ഒരു സംഭവ ഒക്കെ വന്നിട്ടുണ്ടല ശരിക്ക അതൊക്കെ ആ ഒരു ഇതൊക്കെ എടു നോക്കയാണെങ്കിൽ നമ്മൾ നെട്ടിപ്പോും കാര നമ്മള് ജീവിതത്തിന്റെ ഒരുപാട് സമയം അങ്ങനെ ഇങ്ങനൊയിട്ട് നമ്മള് റീൽസ ഒക്കെ കണ്ടിട്ട് എനിക്കൊന്ന റീൽസ് തന്നെയാണെന്ന് തോന്നുന്നു പലരുടെയും ജീവിതത്തി എന്താണ് ഏ അതെ പറഞ്ഞോളു
യൂട്യൂബി അത്ര ഒരു പ്രശ്നയിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇൻസ്റ്റാഗ്രാാം റീൽസ് ഒരു വലിയ വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ ഞാനിങ്ങനെ എവിടെയോ വായിച്ച് ഇപ്പൊ സമയം എന്താണ് സ്വർണത്തേക്കാള് വിലള്ള ഒരു കാര്യണ് സ്വർണം പോയാൽ നമക്ക് കണ്ടെത്താൻ വേണ്ടീട്ട് പറ്റും പക്ഷെ സമയം നഷ്ടപ്പെട്ട് കഴിാൽ നമുക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കിയാ എവിടെ തപ്പിയ പോലും നമുക്കിത് കിട്ടൂല റീൽസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞ തന്നെ ഇപ്പൊ ഒരു കാര്യം ചെയ്യണം ആഹ കൊഴപ്പല്ല ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് നോക്കിട്ട് പോവാന്ന് പറഞ്ഞ നമ്മളാ മാറ്റിവെച്ച കാര്യം പിന്നെ നടക്കാൻ പോകുന്നേ ഇല്ല ആ ഒരു രീതിയിലേക്ക ആയിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളിലുള്ള ശ്രദ്ധ എല്ലാം കുറ കുറഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു റീൽസ് കാരണംന്ന് എനിക്ക് തോന്നാറുണ്ട്
അതെ അതില് എടുത്ത് പറയേണ്ട വേറെ ഒരു വിഷയാണ് ഇപ്പൊ അങ്ങനെ കമ്പനിക്കാരും കൂടി നമ്മളെ ഈ ഒരു രീതി മുതലെടുക്കാൻ വേണ്ടി ഇപ്പ നമ്മ നമ്മളിപ്പോ എനിക്കിപ്പോ കുക്കിംഗ് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഏ ഡ്രസ്സുമായിട്ട് അല്ലെങ്കിൽ കാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പ ഞാന് ഒന്ന് രണ്ട് പ്രാവശ്യം കാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ പിന്നെ എൻ്റെ റീൽസിൽ വരുന്നത് മൊത്തം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഏഹ് കാറുകളുടെ ഡിസൈനും ഏഹ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള വീഡിയോകളും ഒക്കെ വന്നിട്ട് ശരിക്കും നമ്മൾ എന്താ പറയാ അല്ലെ നമ്മള ശരിക്കും അതിൽ പിടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് ആ